ആഹ് എന്തൊക്കാ പിന്നെ.
ആഹ് എന്താണ്ട്.
നല്ലതന്നെ എന്തൊക്കെ അവിടെ അത്.
ഓ ഇവിടെയും സുഖം എല്ലാർക്കും സുഖം വൈകീട്ട് ചായ കുടിക്കുന്ന ശീല എനിക്ക് ഇല്ല പക്ഷെ ഇടും ഞാൻ ഇവിടെ ഇക്കാട ഉമ്മാക്ക് വേണ്ടിയിട്ട് ഇടും ഇക്ക ഉണ്ടെങ്കി ഇക്ക ഇന്ന് കയ്യില്ല ഇവിട
ആഹ് ആഹ്.
അത് ഇന്ന സമയമൊന്നൊന്നുല്ല. എപ്പോഴെങ്കിലും ആഹ് ആഹ് എപ്പോ വേണെങ്കിലും കുടിക്ക വൈകിട്ട് പ്പോണേ ചെൽപ്പൊ ഞാ കൊറേ കൂടെക്കെ കഴിഞ്ഞിട്ടെക്കെ താഴോട്ടെർങ്ങി ചെല്ല്മ്പഴേ ഇട്ട് കൊടുക്കത്തൊള്ളു
ആ അല്ല അപ്പൊ ഇങ്ങനെ ദാ ദാ അങ്ങനെ വൈകുന്നേരം അങ്ങനെ എന്തേംണ്ടാക്കോ സ്നാക്സ് എന്തേ മാങ്ങുന്നതാ അതൊങ്ങളവ്ടെ വീട്ടില്ണ്ടാക്കോ
ര് പരിപാടിയുല്ല
അപ്പൊ വൈകുന്നേരം അങ്ങനെ കു ട്ട്യേളൊക്കെ വരുന്ന ടൈമിലപ്പം എന്ത്‌ കൊട്
കുട്ടിയൊക്കെ വര്ന്ന സമയത്ത് അ അല്ല ഒന്നെ ജ്യൂസ് അടിച്ച് വല്ലോം കൊടുക്കും അല്ലെങ്കിൽ ഏത്തപ്പഴം പുഴുങ്ങി കൊട്ക്കും ആ അങ്ങനെ കൊടുക്കും അങ്ങനെന്തെങ്കിലും അല്ലെങ്കി പിന്നെ മാഗി ഉണ്ടാ വല്ലോം ബ്രെഡ് ടോസ്റ്റ് അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാക്കാം
അങ്ങനെക്കെ കൊട്ത്താ
ആ അങ്ങനെയൊക്കെ എന്തെങ്കിലും കഴിച്ചൊണ്ട് പോയെങ്കിലേ പിന്നെ സ്കൂ വരുമ്പോ സമയം കിട്ടത്തില്ല നാലര മണിയാവും വണ്ടി വരമ്പഴേ പിന്നെ ട്യൂഷനുണ്ട് ഇവിടുന്ന് പിന്നെപ്പോ നാലേ മുക്കാൽ അഞ്ച് മണിയാകും ട്യൂഷന് പോവാ ഇപ്പൊ ചോറ് കഴിക്കാൻ ഇരുന്ന് കഴിഞ്ഞാ ആ മണിന്നുള്ളത് അഞ്ചര ആവും അ അതുകൊണ്ട് ഞാൻ വിചാരിക്കും ഇത് കണെക്കെ എന്തെങ്കിലും ആവുമ്പോ അണ്ണാക്കിലോട്ടങ് ഒഴിച്ച് കൊടുത്താതി ആ എന്നിട്ടങ്ങ് എറങ്ങി പൊയ്ക്കോളും ന്നിട്ട് വന്നതിന് ശേഷം പിന്നെ ന്നെ ഞാൻ ഏഴ ര ആവുമ്പോ വന്ന ഉടനെ ചോറ് കൊട്ക്കും രാത്രിയും ചോറ് തന്നെ കാപ്പിയൊന്നുവ ല്ല
ആ പിന്നെ അത് കഴിഞ്ഞിട്ട് ന്നെ എല്ലാം കഴിഞ്ഞാലും പിന്നെ കെടന്നാലും കൊ
ആ അത് ആ വന്നൊടനെയാണെങ്കി ഫുഡ് കൊട്ക്കും അത് കഴിഞ്ഞിട്ട് പി ന്നെ എഴ്താനും ഒക്കെ എത്തിയത് അതാകുമ്പോ പിന്നെ കെടക്കുന്നേന് നുമ്പ് അതങ്ങ് ഡൈലൂട്ട് ആവുകയും ചെയ്യും
ആ ങ്ങൾ പിന്നെ രാത്രി ആ രാത്രി ന്തവ്ടെങ്ങനെ ചപ്പാത്ത്യാ എല്ലാരും പ ചോറ് തന്നെ ആണല്ലേ അല്ല ചെല്ലോട്ത്തൊക്കെ അധികം ചപ്പാത്തികളാ ആ അല്ലമ്മക്ക് അതികാൾകാർക്കും ഹസ്ബൻഡിന്ക്ക് ഓരെമ്മക്കൊക്കെ
ഇവ്ടെ ഇവ്ടെ എന്റെ ഹസ്ബൻഡ് കറക്റ്റ്ന് കാണത്തില്ല വ്ടെ അതുകൊണ്ട് ഇനി രാത്രി ഫുഡ് കഴിക്കാൻ അങ്ങനെ കാണത്തില്ല കാരണം ഇക്ക വരുമ്പോ പതിനൊന്ന് മണി പതിനൊ ന്നര പന്ത്രണ്ട് മണി ആ ടൈം ഒക്കെ ആവും പിന്നെ കമ്പനിയിലെ സ്റ്റാഫ് കൂടെ അവർക്ക് ഫുഡ് വാങ്ങിച്ചോണ്ട് കൊടുക്കേം വേണം. ജോലിക്കാര് കിടപ്പ് പൂണ്ട് കേട്ടാ അവിട അപ്പഴും അവർക്ക് ഫുഡ് വാങ്ങി ഇക്കാനൊക്കെ പോണ കൂട്ടത്തില് കൂട്ടൂകാര്യിട്ട് പോയിക്കായും അങ് കഴിക്കും.
കഴിക്ക ഉം
അതുംല്ല പിന്ന ഇവിടെ വന്ന് പന്ത്രണ്ട് മണിക്ക് വന്ന ഉടനെ പിന്നെ കിടക്കാൻ നിക്കണ്ടേ കഴിച്ചിട്ട്. ആ ടൈമിലൊക്കെ പിന്നെ ആ ആ എന്തെങ്കിലും ദോശയോ ഇടിയപ്പോ ആ അതുകൊണ്ട് അത് അങ്ങനെ ഒരു ശീലോണ് ആ കൊ അങ്ങങ് വാനിച്ചു ആരെ എനിക്ക് തോന്നി കാപ്പിയും ഉച്ചക്കത്ത താ ഇന്നിപ്പോ ഉച്ചക്ക് കഴിക്കാ വന്നിട്ടില്ല. വിളിച്ചപ്പ പറഞ്ഞ് എവിടെയോ സ്ഥലത്ത് നിക്കന്ന്.
ഉം അപ്പൊ ഫുഡിന് ഉം ഫുഡിന്പ്പ മൂപ്പരു ഉണ്ടാലോ അതിനെക്കൊണ്ട് പിന്നെ എന്തെങ്കിലൊക്കെ ആയിട്ട് അങ്ങോട്ടും
ആ അതുകൊണ്ട് പിന്നെ കുഴപ്പൊല്ല പുള്ളര് ഇന്നെ ചോറും കൊടുത്ത് ശീലിക്കും. ചിരിച്ച ആഹ് ന്താത് കാ കൊടുക്കന്നത് കാ ഇതിനൊക്കെ പാട അല്ലെങ്കി അതനുസരിച്ച് തിന്നുന്ന ആ തിന്നുന്ന പുള്ളരാണെങ്കില് വെറും നമ്മളേന്ന് നൈസ് ലെ പദ്ധതിയൊക്കെ അപ്പൊ പ്പൊ ഉണ്ടാക്കിയാലു വെ അവട് നിന്നെന്നാ രണ്ടെണ്ണം ആരി പിന്നെ ആ രണ്ടെണത്തിന് വേണ്ടി കിടന്ന് മെന കെടന്ന എന്തിന് വേറെ പണിയില്ലേ?
അത് ശരിയാണ്. അതാണ് അവര് ഉം ചോറാണ് നല്ലത് വൈകുന്നേരം പത്ത് പോകില്ല എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങി കൊടുക്കും. ഇപ്പൊ മൂത്ത മോളും ഇല്ലാത്തിതിനെ കൊണ്ട് അവര് രണ്ടാൾ മാത്രേ ഉള്ളു അപ്പൊ ഓര്ക്കെന്തെങ്കിലുമൊക്കെ ഒന്ന് മതി. അപ്പൊ അധികം ഇപ്പ ആഹ് വെകുന്നേരം എന്തെങ്കിലുക്കെ ആയിട്ട് പിന്നെ രാത്രി ഫുഡ് കഴിക്കൂല ഓര്. ഓര വൈകുന്നേരം വന്നാ തിന്ന എന്നൊള്ളു. പിന്നെ ചോറ് തിന്നാനു.
രാത്രി കഴിക്കത്തില്ലല്ലേ ഈ വൈകിട്ട് സ്കൂളിന്ന് വരുമ്പോള്ള കഴിപ്പന്നെ.
എങ്കിലു ഓരെപ്പ വരുന്ന ടൈമില് എന്തെങ്കിലും ഫ്രൂട്സ് എന്തെ കൊണ്ടന്നാ അത്ണ്ടെങ്കില് അതെന്തെ കഴിച്ച് കെടക്കാന്നല്ലാ ടെ രാത്രി ഫുഡ് പിന്നില്ല. അപ്പ പിന്ന ഞാൻ വൈകുന്നരം എന്തങ്കിലും കാര്യാട്ട് ഇണ്ടാക്കും. അന്നുല്ലെങ്കി പൊറത്തന്നു വാങ്ങുവല്ലാണ്ട് ന്തെങ്കിലുവൊക്കെ ഇന്നിപ്പോ ഓരെ കൂട്ത്തിന്നല. കഴിച്ചോ പൊറത്തന്ന് ഇന്നൽത്തെ കൊറച്ച് മന്തിണ്ടായിരുന്നു ഉച്ചക്കത്തെ. അയ് ഞാന് അമ്മളിപ്പോ രാത്രി ഫുഡ്‌ ആല്ലപ്പ ഫുഡ് പൊറത്തന്ന് വാങ്ങണം ഞാൻ മന്തിമേലേക്കൊന്നും പോവില്ല.
അത് ഇവിടെ അടുത്തന്നെ ഉണ്ട് പീടികൾ അപ്പൊവിടന്നങ്ങോട്ട് ഓർഡറ് ചെയ്യും. അപ്പന്നലേ മോള് പോണീന ണ്ടോർഡറ് ചെയ്തു രാത്രി ഫുഡയ്ക്കൂല അപ്പ പിന്നെ ഉച്ചക്കത്തെ ഞാൻ അതുപോലങ്ങോട്ട് ഫ്രിഡ്ജില് വെച്ച്. അതപ്പം വൈകുന്നേരം ഞാന് ഉച്ചക്ക് ഇനിക്കങ്ങനെ ഫുഡ് വാങ്ങി കഴിക്കണന്നൊന്നുല്ല ഞാനപ്പന്നേ രാവിലെ വെള്ളപ്പോം സ്റ്റൂ ഉണ്ടാക്കി അപ്പ അത് ഉച്ചക്ക് തിന്ന്‌ രാവിലത്തെ ബാക്കിയിണ്ട്.
ആഹ് ആഹ്
ഉച്ചക്ക് അത് കൈച്ച് വൈകുന്നേരം ഓർക്കതെ ചൂടാക്കി ഇത്തിരി ചായണ്ടായി കൊടുത്ത്.
അത് ശെരി.
ന്നേരം കാര്യായിട്ട് എന്തെങ്കിലും വേണം.
കാര്യായിട്ട് വേണം പിന്ന പിന്ന ആ ടൈമില് ഫുഡും ക്ലോസ് ചെയ്യുവല്ലേ അത് നല്ല ശീലവാണ്.
ആ പിന്നങ്ങുടു തിന്നൂല നാലര അഞ്ച് മണിക്കു സ്കൂൾട്ടരണ ടൈമില് പിന്നെ മോൻ തിന്നൂട്ടോ മോനോന്റെ ത്തിന്റെ കൂടെ എന്തെങ്കിലായിട്ടോ ഓൻക്ക് ചേർ കൊറച്ചെന്തങ്കിലും വാണം. ഫുള്ളായിട്ട് തിന്നൂല എന്നാലു ചേലെ സമയത്ത് വെശക്കണന്ന് പറഞ്ഞു വരും. ത്ര കൊടുക്കു ചെൽപ്പ വേണന്നറിയുമ്പ കൊടുക്കും ചെലപ്പ വേണ്ടന്നറിയുമ്പ കൊടുക്കൂലാങ്ങനക്കൊരു മ്മക്കവിടെ രാത്രിക്കത്തെ ഫുഡ് വേണോ വേണ്ടയൊ എന്നുള്ളൊരിതോ
ആഹ് രാത്രി ഈ പറഞ്ഞപോലെ ഒരുവിധം നേരത്തെ കഴിച്ചൊതുക്കിട്ട് വല്ല ഫ്രൂട്സോ എന്തെങ്കിലും കഴിച്ചിട്ട് കെടക്കുന്ന തന്നെയാണ് ഹെൽത്തി ആയിട്ട് ന്നാമ്പോ വല്യ വണ്ണം ഒന്നും വെക്കത്തില്ല
ആഹ് അതന്നെ അതിന് കൊണ്ടന്നെ അല്ലാണ്ട് വേണ്ടഞ്ഞിട്ടല്ല പിന്നെ ഓര്ക്കിത് വൈകുന്നേരം ഇങ്ങനെ കാര്യായിട്ട് തിന്നാ പിന്നെ വേശ്പ്പും ഇണ്ടാവൂല്ലല്ലോ
ആഹ്
അങ്ങനെ പോയിട്ട്നൊക്കെ ആയിട്ട് അത്പ്പോ കൊറച്ചായിട്ട് ഡയറ്റ് സംബന്ധമായിട്ട് അമ്മളെ ഏർബ ലൈഫിന്റെ തിലൊക്കെ അങ്ങനെ പോയിട്ട് അങ്ങനെയായതാ അല്ലെങ്കിലൊ ക്കെ ഈ പറഞ്ഞ ഞാനോ ആഹ് അങ്ങനെ കൊർച്ച് നല്ലോണം വെയ്റ്റ് ഒള്ള സമയത്ത് വെയ്റ്റ് ലോസ്സ് ആക്കാൻ വേണ്ടി മൂന്നു മാസം കഴിച്ചി ട്ടുള്ളു. അതൊന്നും പറയാ ആ അത് അതന്നെ കൂടുതൽ പൈസ ആയപ്പോ നിർത്തി കൂടുതലൊന്നും പോവൂലാന്ന് കണ്ടപ്പം വേഗം നിർത്തി ഏത്
ആണില്ലേ എന്നിട്ട് എത്ര കിലോ കുറഞ്ഞാര് ന്ന്
കുറച്ച് പതിനാറ് ഉം ഉം പിന്ന പിന്നെ അയിന്റെശം പിന്നെ അങ്ങനെ അങ്ങോ ഫുഡിലേക്കൊന്നും വല്ലാണ്ട് പോവി ല്ല പകലിങ്ങനെ എന്തെങ്കിലൊക്കെ കഴിക്കും
അയ് ശരി ആ അത് എത്ത ഒരു പാ ക്കറ്റ് നാണ്ടേ മൂവായിരം രൂപയാണ്ടല്ലേ
അഞ്ച് ഒരു മാസത്തി ഇരുവത്തെട്ട് ദിവസം ഇരുവത്തെട്ട് ഇരുവത്തെട്ട് ദിവസം ഇണ്ടാവും പക്ഷെ രണ്ടു നേരം കുടിക്കുകയാണെങ്കി അത് അത്രയും ഉണ്ടാവൂല
ഉണ്ടാവേ അത് കുടിക്കുമ്പോ എന്തോ വിശപ്പുണ്ട് ണ്ടാവൂലെ
വെശ്പ്പൊക്കെ ഉണ്ടാവെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് എന്താവാന നമ്മക്ക് ഒന്നും
അത് കുടിച്ചിട്ട് അതേന്ന പറഞ്ഞ ഡയറ്റും ചെയ്ത് അതേപോലെ തന്നെ എക്സസൈസ് ചെയ്തിട്ടാണ് ഈ കൊറ
ആ അങ്ങനെ കൊറച്ചത അത് ഞാൻ ഈ മൂന്ന് മാസോ ഈ മൂന്ന് മാസം കൊണ്ട് ഞാൻ പതിനാറ് കിലോ കൊർച്ച് ഞാന അത് നിർത്തേം ചെയ്തു അമ്മക്ക് കഴിയൂല അങ്ങനെ കയ്യായല്ല ഇത് രാവിലത്തെ ഫുഡ് അവിടെ ഒരുതിൽ പറ്റ അങ്ങോട്ട് അൽ മൊത്തത്തിൽ ആണ്ട് സ് സ്കിപ്പ് യ്യെണം അത് കുടിക്കാനേ പോയില്ല രാവിലെ ഇല്ല രാവിലെ ന്നണീച്ച പാട് ഇവരെയ്യും ജ്യൂസ് കുടിക്കാ പിന്നെ ഉച്ചക്ക് ഒരു മണിക്ക് ചോറ് പകുതി ചോറ് കൊ ർച്ച് ചോറ് ഉപ്പേരി അങ്ങനെള്ളതെല്ലാം കൊർച്ച് കൂടുതൽ എടുക്ക
ആ ആ
ആ അത് അങ്ങനെ കഴിക്കാ പിന്നെ പിന്നെ വൈകുന്നേരം ആറ് മണിക്ക് ഒരു ചപ്പാത്തി അല്ലെങ്കിൽ രണ്ട് ചപ്പാത്തി അല്ലെങ്കിൽ സാലഡ് അങ്ങനെ കക്കരി എല്ലാം കൂടെ
ആഎല്ലാം കൂടി ഇട്ട്ട്ട്
നേരം മാണം അത്ര പൊട്ട് പിന്നെ വേഗം വെറ്റ്റിയൂലേ
അമ്മേ അതൊന്ന് കൊറച്ച്
ത്രയുള്ളൂ അയ് എല്ലാ ഇവർ രണ്ട് നേ ഇവര് ജു ആ ഒരാ പൊടി രണ്ട് നേരം കുടിക്കാണെങ്കിൽ അത് ഇരുപത്തെട്ട് ദിവസത്തിന് ണ്ടാവൂല്ല ഒരു മാപ്പ് എത്ര നമ്മള് അയ് പിന്നെ അഞ്ചുറുപ്യ കൊടുത്തത് വാങ്ങണ്ടേ
അപ്പൊ അയിനെ കൊണ്ട് പിന്നെ അതൊന്നുല്ല ഒരു നേരം കുടി ച്ചിട്ട് ഞൻ ചപ്പാത്തിയോ കക്കരിയോ എന്തെങ്കിലുക്കെതാ ഞാൻ മൂന്ന് മാസം ചപ്പാത്തി
അപ്പൊ ഈ വണ്ണം കുറച്ചപ്പഴത്തേക്കീ മുഖത്തിന്റെ ഫംഗി ഞപോവായാ
ആ അതാണ് ഇപ്പം എല്ലാരും പരാതി പറയണത് അത് പോയി അത് പോയിന്നും പറഞ്ഞിട്ട്
എനിക്ക് മെയിൻ അതാണ് എന്റതും പോയി
അല്ല നമ്മളീ വൈറ്റ് നമ്മള് അതാണ് പെട്ടെന്ന് നമ്മള് വൈറ്റ് കുറക്കണ സമയതാണ് നമ്മളെ മുഖാണല്ലേ ഏറ്റവും വേഗം അങ്ങോട്ട് നമുക്ക് എഫക്ട് ചെയ്യും നമ്മള് തടി നമുക്ക് എത്ര കുറച്ചു എന്നാൽ നമുക്ക് പ്രശ്
വയറ് ഇനിയും വയറാണ് കുറയാത്തത് ഇപ്പം
ക്ക് അങ്ങനൊന്നു അങ്ങനെതൊന്നുല്ല പക്ഷെ എന്നാലും വയറ് കുറയാനെന്തെങ്കിലും ഒക്കെ ഇപ്പ യൂട്യൂബിൽ ഇല്ലാത്ത ഇതില്ലാലോ
ആ
അപ്പൊ അതിലുനോക്കിട്ട് എന്തെങ്കിലൊക്കെ അപ്പോഴന്ന് എക്സസൈസൊന്നും യില്ല പക്ഷേ ആ ഹ ഞാൻ പിന്നെ അതിലേക്കും ജിമ്മിലൊക്കെ നല്ല നല്ലൊരുതാ നമ്മള് പൈസ കൊടുത്താലും ഫുഡും കഴിക്ക ഇഷ്ടമുള്ള
ആഹ് അതാ ഞാനിപ്പ ചെയ്യുന്നതങ്ങന. നമ്മള് ഫുഡും കഴിക്കുന്നുണ്ട്. അല്ല കൂട്ടത്തെ എക്സസൈസ് ഇപ്പം ചെയ്യും. അതെ പിന്നെ അതേന്ന് പറഞ്ഞാ ഞാൻ സ്ട്രി മറ്റ ഡയറ്റ്ന്നും നോക്കുന്നില്ല അതേന്നും പറഞ്ഞ ഞാൻ ഭയങ്കര വർക്ക ട്ടും ഞാൻ ചെയ്യുന്നില്ല ഞാന ഒന്ന് ഹെൽത്തി ആയിരിക്കണം എന്നുള്ള രീ രീതിയില് പോണം ഞാനും ഒമ്പത് കിലോ എണ്ണ്ട കുറക്ക
പോക്കടുങ്ങിട്ട പയി ചിമ്മലെ
ഞാന് പോയിട്ട്,. മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് പോയരുന്നു പിന്നെ ഞാനങ്ങെ നിർത്തി ഇപ്പതാ വീണ്ടും പോയി
ആ അത് നമ്മള് അതെ അയ്‌ന് അങ്ങനെല്ല, നമ്മള് നിർത്തിയാലും കുഴപ്പൊന്നുല്ല, അതെ സെയിം ഇങ്ങനെ മെ അതേപോലെ, ഫോളോ ചെയ്താ മതി നമ്മളെക്സ് സേസ് ചെയ്‌തില്ലേം വീ ട്ട്ന്ന് കയ്യ്ന്ന എന്തെങ്കിലും, ചെയ്തിട്ട് ആ ഫുഡ് ന്നെങ്ങനെആണ്ട് കണ്ടട്രോൾ ചെയ്ത് പൊ പോയാ മതി കുറെ മധുരം കുറച്ച് ബേ എണ്ണ പലഹാര ങ്ങള് അത് അങ്ങനെ ബേക്കറികള് അതെല്ലാം കുറച്ചത്, ഞാനിപ്പൊളൊന്നും അങ്ങനെ ഒരു നേരേ ചായ കുടിക്കുള്ളൂ അത് വൈകുന്നേരം മാത്രം.
ആ എനിക്ക് ഈ മധുരം അങ്ങോട്ട് കുറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്
അതാണ് പ്രശ്നം അങ്ങനെല്ലങ്ങള്ൾ ജിമ്മിൽ അങ്ങനെ നിർത്തി വിചാരിച്ചിട്ട് പെട്ട് ട്ടൊന്നമ്മള് വണ്ണം വെക്കും
ആ അത എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ അടുപ്പിച്ച് കൊറെ ആയി അടുപ്പിച്ചീ മധുരം കഴിക്കുന്നുണ്ട്അതിന്റെ ആന്നു ന്നു എനിക്ക് ഒന്നൂടെ വയർ ഇപ്പൊ ഒന്ന് ചാടി മറ്റേ എനിക്ക് വയർ ഒതുങ്ങിയാരുന്നു. ജമ്മീപ്പൊ ക്കൊണ്ടിരുന്നപ്പോഴേ അപ്പൊ ഈ ആ ഒരു മാസം പോയില്ല അ ടൈമിൽ മൊത്തവും ഞാൻ മധുരവും ഈ സ്നാക്സ് ഐറ്റംസുകളും ഉണ്ടല്ലോ കണ്ണി കണ്ട ചേപ്സ്, പക്കാവട, അങ്ങനെയുള്ളതല്ലാ എല്ലാം ഞാൻ പെറുക്കി തിന്നും അതുകൊണ്ട് എനിക്ക് ഒന്ന് വീണ്ടും വയറ് ചാടി അപ്പൊ ഞാ ഞാൻ എക്സസൈസ് ചെയ്യാൻ നോക്കി ട്ട് ആ പ്പറം പുറൊന്നു ചാലി നമ്മളില്ലോ പൊക്കി മാ വ ആ വയർനെ സം പ്പോട്ട് കൊടുക്കുന്ന എക്സസൈസ്ചെയ്യാൻ നമുക്ക് ടെ വയറിങ്ങനെ ക ട്ടി പോലെയിരിക്ക്ണ്.
ആഅതാണത് വേറൊന്നുല്ല, അതൊന്ന് ശ്രദ്ധിച്ചാ മതി അമ്മൾ അങ്ങനെ കുറച്ച് റച്ച് കുറച്ചാ മതി നമുക്ക് ആ സെയിംതീ തന്നെ അങ്ങനെ പോകും ഞാനിപ്പോ നിർത്തിട്ട് മൂന്ന് വർഷയി പക്ഷെ ഞാൻ വെയ്റ്റ്തുവരെ കൂടിയില്ലേനിം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുറച്ചതകും അത അപ്പ തന്നെ ചില ദിവസം ഞാൻ മ എന്തെങ്കിലും പരിപാടിക്ക് പെഷ്യലുകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ നല്ലോണ്ണം കഴിക്കൂ പിറ്റേ ദിവസം ഞാൻ ആ ഉള്ള കുതുകായ ഒന്നെറങ്ങാൻ വേണ്ടീട്ട് നല്ലോണ്ണങ്ങ് ടയറ്റെടുക്കും അപ്പഅത്തി അപ്പ അപ്പി റ്റെ ഞാനൻ തിന്നുന്നതില ങ്ങോട്ട് കുറക്കും അമ്മളെ ഭ ഭക്ഷണം മ്മള് അന്ന് കൂ പിറ്റേന്ന് തലേന്ന് കഴിച്ച് ഭക്ഷണം ഫുഡ് കൂടുതൽ കഴിച് ഇത് ണ്ടെങ്കില് നമ്മ പിറ്റേന്നഅങ്ങോട്ട്‌ കുറക്കുന്ന ടൈമില് അപ്പോ അമ്മക്കതൊര് ഇതാവല്ലോ അങ്ങനെ വെയിറ്റ് കൂടാണ്ട ങ്ങനെ നോക്ക അ
ഞാന് ഈ ഇപ്പ ഈ നിന്നിട്ടും അങ്ങനെ ഓവറായിട്ട് വെയിറ്റ് കൂടി ല്ല ആഹ് ഒരു എഴുപതിൽ തന്നെ ഞാ ഇങ്ങനെ നിക്ക
ഉം അങ്ങൻത്തെ എഴുപത് ലേ ഞാൻ അത്ര തന്നെ അറുപത്തൊമ്പത് പതില് ഞാൻ എൺമ്പത്താറ് ണ്ടായ്നു. എൺമ്പത്താറ് എൺമ്പത്തി നാല്
ത്തി ഒൻമ്പത് ഉണ്ടായിരുന്നു.
ആഹ് എന്നാ ശെരി ഞാൻ വിളിക്കട്ടോ.
ആഹ് ആഹ്